ആഹ് കേക്കണില്ലേ ആഹ് ശരി ഞാൻ പിന്നെ സിറ്റോട്ടിന്നു നീച്ചു പോയിട്ടില്ല അവിടെത്തന്നെ ഇരിക്കയാണ് പിന്നെ എന്തൊക്കെ എന്തൊക്കെ പിന്നെ ഇല്ല ഇനി പണിയൊക്കെ കഴിഞ്ഞില്ലേ രാവിലെ തൊട്ടുള്ള പണിയൊക്കെ ഒരു ഒരു ഊക്കിലാണ്ട് രാവിലെ നീക്കി
എടുക്കല്ലേ എല്ലാവരും അങ്ങനെ തന്നെ ആഎണീച്ച ഇതില എടുക്കൂ ണീച്ചാ. ഇത്തിരി മടിയ രാത്രി കിടക്കുമ്പോ എന്താപ്പ നാളെ ഉണ്ടാക്ക ആ ഒരു ചിന്തയാണല്ലേ രാത്രി കിടക്കുമ്പോ ഒ രാവില എന്തണ്ടാക്കുംന്നുള്ളെ എല്ലാരും പ്രശ്നം അതന്നെ
അതാണ് ഞാൻ അങ്ങനെ പറയ ഇ നോമ്പ് ആ ലാസ്റ്റ് ഒക്കെണ്ടാവുമ്പോ നോമ്പൊക്കണ്ട് കഴിഞ്ഞ ഏകദേശം ഒക്കെണ്ട് തുടങ്ങുമ്പോ ഞാ അങ്ങനെ പറയാ ഇനി തുടങ്ങി രാവിലത്തെ കച്ചറ
ആഹ എല്ലാർക്കുംണ്ടത് ഹ ഹ ഇപ്പൊ ലാസ്റ്റ് ആവുമ്പോ ഗതിയാട് ആവുകയാണ് നാളെ മുതൽതുടങ്ങി ലെ മറ്റൊരു സുഖാണേ നിസ്കാരം കഴിഞ്ഞാൽ കിടന്നാ മതി എത്തും ചന്തിക്കണ്ട വൈകുന്നേരതക്ക് നോക്കിയാൽ മതി
ആഹ അങ്ങനെ
തന്നെ അറിയാം
ഭയങ്കരഭയങ്കര ഒരു എടങ്ങാറായിട്ട് തോന്നും നമുക്ക് രാവിലെ ണീ
നീച്ചുമ്പോൾ എല്ലാർക്കും ഉണ്ടാ പ്രശ്നം നീച്ചനും മടിയാണ് എനിക്ക് ഇവിടെ മോൾക്ക് സുഭിഹിക്കാ മദ്രസ്സ്
ആ
ഹഹ് ഹഹ്, ഇന്റെ, എല്ലാം, കഴിഞ്ഞിട്ട്, ഓളെ വിളിച്ച ആഹ്, ഓക്ക്, പത്താം, ക്ലാസ്സിലണേ, സ്കൂൾ, മദ്രസ്സൊക്കെ, പത്തില്ല- ഓക്ക, അഞ്ചണിക്ക്, തൊടങ്ങും.
ഇവനും, അങ്ങനെ, പിന്നെ, ആ, നോ ഇവിടെ, പിന്നെ, നോമ്പിനെ, അങ്ങനെ, ഓർത്തു മദ്രസയിൽ ഇപ്പെ ചെലെ, മദ്രസിലൊക്കെ, ഈ കെല്ലം. തൊടങ്ഹീക്കുണു, പറഞ്ഞു, ഉം ഞാ ഞങ്ങള്, പഠിച്ചപ്പോഴൊക്കെ, ഉണ്ടായിന്നു. ആ, ഞങ്ങൾ, പഠിച്ചണ, സമയത്തൊക്കെ, ണ്ടായിരുന്നു, നോമ്പ് നേറ്റ് നമ്മള്, ഓതാൻ പോവും, ആ ഇഫ്ള് ഓ ത്ത്, ഇപ്പൊ, ഇവിടെ, ആ ഇസ്ബോ ഇപ്പൊ, അതൊനും, ഇല്ല, ഇപ്പൊ, ഇവിടെൊന്നുംല്ല ഇപ്പ ഇവിടെപ്പ രണ്ട, മൂന്ന്, മദർസിൽ തുടങ്ങിയിരിക്കണ് അങ്ങനെ നോമ്പില് മറ്റേത് പൂട്ടിക്കാണ്ട് ഓര അങ്ങനെ, പോവല്ലേയ്ന്നേ
ആ അതന്നെ
ഇപ്പൊ പിന്നെ എല്ലാരും കൂടി സമസ്തെന്ന് എല്ലാരും ഇങ്ങന പറഞ്ഞിട്ടാ തോണ് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അയിന്റെ കാര്യങ്ങളൊക്കെ ഉം.
അയ് ശരി.
ആ. അങ്ങനെയൊക്കെയാണ്. കുട്ടികളെ പഠിപ്പിക്കാൻ ഇരിക്ക്ണെ ഇരുത്തണ ഒരു കാര്യണ് ആലോചിക്കുമ്പോലേ ഭയങ്കര കച്ചറിം ആ ആലോയ്ച്ചൂടാ ആ ഒരാള് കരയാൻ തുടങ്ങും മറ്റേ മറ്റേളതാണെങ്കിൽ അയ്ലേറെ ഉം ഇന്നാ ഓര് ആ അതെ മൂത്തി മൂത്തീനോട് ഇന്നാ താഴള്ളീന് പറഞ്ഞ് കൊടു ക്കാൻ പറഞ്ഞ അപ്പൊ പിന്നെ അവിടെ അടി, കുത്തും ഒക്കെ ആയ്കക്കാരം അതെന്നെ പിന്നെ ആ ആൺകുട്ടിയൊക്കെ കുറച്ചും കൂടി ഉഷർ കൂടുത്തല്ലേ അല്ലേ ഇല്ല ചെറുത്
ഏ വലുത് പെണ്ണ്
ഇത്ര ഓന ഓളെ ഭയങ്കര ഇഷ്ടണ് ഓന അങ്ങെനെ കാ ട്ടൊന്നുമില്ല ഓളാണ് നല്ലോ കാട്ടാ ഓൻ ചെറുതില് നല്ലോമ് കാട്ടീനു നന്നചെറിയ കുട്ടിയആകുമ്പോ നല്ലോ കൃതികാട്ടിരുന്നു ഇപ്പൊ പിന്നെ ഓനിക്ക് ഓളെ ഭയങ്കരം കാര്യണ്. ഒളെ അങ്ങനെ കാട്ടും ഇതാക്കൊന്നുംല്ല
അയ് ഇവിടെൊക്കെ കൊല്ല വരെയുള്ള ഈറയാണ് എന്നാ ഒരു നേരം ഒരു കളിക്കോല് വാണാനും തിരിച്ചു മറിച്ചും കൗതെക്കെ പിടിച്ചും ചിലപ്പോ
രണ്ടും വിവരിതാണ് മോള് ചെറുതിൽ പച്ചപ്പാവേനു മോന് ഭയര ഭയങ്കര സാധനായിരുന്നു ഇപ്പൊ വല ഇതായപ്പോ ഇവളാണ് ഭയങ്കര സാധനം ഓന് വച്ച
ഓള് വന്നപ്പോ ഓന് ണ്ട്തായി
ആ അതന്നെ പിന്നെ ഞങ്ങളൊക്കെ പറയുംഓൻ ഓള് ഓൻ കാട്ടി കാട്ടി മതിയായിട്ടുണ്ടാവും, അപ്പോ ഓള് പ്രതികരിക്കാൻ തുടങ്ങിയതാണ് പറിം ഞങ്ങള് അങ്ങനെ പറയും ഉം പിന്നെ ഇപ്പ ഞമ്മളോടും പറയും ഓല് അങ്ങനെ മമ് അള്ളാഹ് നമ്മളീ എന്തെങ്കിലൊക്കെ പഠിച്ചാനൊക്കെ പറഞ്ഞാല് ഹ ആ. അപ്പൊ പറയും മാർക്ക് കൊടന്നാ പോരെ മാർക്ക് കിട്ട്ണ്ടല്ലോ? ഉം കളി ആ ആ മാർക്കിട്ടുണ്ടല്ലോ ആ ഫോണും കാര്യങ്ങളെ ഒന്നും ആ, അത് മതിയല്ലോ ഫോണും കാര്യങ്ങളഒന്നും ചോദിച്ചാലൊന്നും കൊടുത്തില്ലെങ്കില്
പറയൂലേ?
ഉം അപ്പുള്ള ഡയലോഗാണത് മാർക്കിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ കൂടുതലായിട്ട് പുറത്തു പോണ ആൾക്കാ അല്ലഓ പിന്നെ ടൈം ണ്ടാവൂലല്ലോ കാക്കാക്ക് കാക്ക്
അങ്ങനെൊ വരുമ്പോ ലീവ് എടുത്ത് വരന്നില്ല പോവാന്
കാക്ക കാക്ക ഉണ്ടാവും കാക്ക ഇടക്കൊക്കെ വരുബോ പെരേക്ക് പക്ഷെ ഞങ്ങക്ക് ഇങ്ങനെ പറത്ത് പോവാനുള്ള ടൈം കിട്ടൂല എന്താ വച്ചാല് നമ്മള് ക കടിം കാര്യങ്ങളൊക്കെ ആയിറ്റെയ്
ആഹ
അപ്പൊ ആഹ് പ്പൊ കടീത്ത പണിക്കാരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓരു മില്ലല് മൂന്നാല് പണിക്കാരുണ്ട് അപ്പോ ആ പെരുന്നാൾ സമയത്തൊ ക്കെ ഓല് ലീവെടുത്തിട്ട് പോവും പിന്നെ അമ്മള് ഞ അപ്പൊ കാക്കറി ആ സമയ ത്താണ് കുറച്ച് കച്ചോടംണ്ടാവാ അപ്പൊ ആ സമയത്ത് മ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാല്
പറ്റൂലാന്ന് ക്ഷെമ്മക്ക് അങ്ങനെരുഴിവിട്ടുമ്പോലെ പുറത്തുന്ന്
ഭയങ്കര ഇഷ്ട്ടാ ഇൻക് ഭയങ്കര ഇഷ്ട്ടാ എന്തൊരിഷ്ട്ടാറിയോ ഞങ്ങളെ ആരും ഉണ്ടാവൂല ഞാന ങ്ങ പറയോ ഇങ്ങനൊക്കെ ആ ഓരോ
വൈഫുമാരും ക്കെ കൂട്ടി കുട്ടികളെക്കെ കുട്ടിട്ട് ഞങ്ങള് മൈസൂര് പോയിട്ട് രണ്ടു ദിവസം നിന്ന് മു മൂന്നാമത്തെ ദിസം രാത്രി പത്ത് പയിനൊന്ന് മണിക്കൊക്കെ ഇവിടെത്തുന്നത്. ഇപ്പളും ഞങ്ങള് വയനാട്ട്ക്ക് ഞാ പറയാ ഒരു ഇപ്പൊ മഴക്കെ പെയ്തെന്റെ സ്വിമ്മിങ്ങ്പൂളിൽ ചടാന് ന്നൊക്കെ പറഞ്ഞ നമുക്ക് പോണംന്ന്റഞ്ഞിട്ട് പ്ലാനിങ്ട്ട്ട്ട്ണ്ടയ്ന് നമ്മള് ഒരു പ്രാവശ്യ പോയാ പിന്നെ ഓലേറ്റ് എപ്പളും എപ്പളുംനമുക്ക് പ്ലാനിങ്ങേയ്ക്കാരം. കാരണം, അവിടെള്ളോരും പറീം ഇവിടെള്ള നമുക്ക് പോവല്ലേ പെണ്ണുങ്ങൾ ഇങ്ങനെ മൂക്കും പരസ്പരം. ന്നിട്ട് ആണുങ്ങളെ പോയി കുത്തും ഹ് ഹ് ഹ് ഹ് ഹ് ഹ്ഹ്ഹ് ന്നിട്ടാണ് ഈ ട്രിപ്പ് ണ്ടന്ന് പ്ലാന് ആവുള്ളു. ഞങ്ങള് പറീം മ്മള് പരസ് പറര്ത്പുതിയാപ്പളോട് പറര്ത് ല്ലെങ്കില് ഓന്റെ പെണ്ണുൾ അങ്ങനെ പറഞ്ഞീനു പറഞ്ഞാല് ഇവര് ചെന്നിട്ട് ഓലെ ആണുങ്ങളോട് പറയീലെ ഈ പെണ്ണുൾ അങ്ങട്ടും ഇങ്ങട്ടും പറയാണ് ന്ന് ഞങ്ങൾ ആരും മുണ്ടൂല ഒരു പെണ്ണുങ്ങ അങ്ങനെ പറഞ്ഞീനിന്ന് ഒന്ന് പറീ ഓല് തമ്മില് പറയട്ടെരുതിക്കും ആണുങ്ങളോട് നമ്മള ഇങ്ങനെ പറയും അപ്പൊ ആണുങ്ങൾ തമ് ങ്ങള് റോട്ട്ന്ന് പറഞ് റെഡി ആവുമ്പോ ഞ ഞങ്ങള് പറഞ്ഞത് പറയീല ങ്ങള് പറഞ്ഞ പറഞ്ഞ പിന്നെ ഓര് ളെ കൂട്ടാനയ്ക്കൂല ഹ ഹ ഹ ഹ ഹ
എന്നാ തന്നെ
പ്പര് ഞങ്ങളെ ഒറ്റക്കും കൊണ്ടോവും ട്ടോ ഒഴിവാക്കെ ണ്ടാകുമ്പോ അങ്ങനെ കൊണ്ടുയി ഞങ്ങള് അങ്ങനെയൊക്കെ പോകും അത്യാവശ്യക്കെ സ്ഥലങ്ങളൊക്കെ ഒരുവിതൊക്കെ കാണാനൊക്കെ പോയിക്ക്ണ്.
ആഹ് ശരി ഞങ്ങളങ്ങനെ ഊട്ടി ആ ഊട്ടിയില് രണ്ട് മൂന്ന് പ്രാവശ്യം പൊയ്‌ക്ക് ണ് അതേപോലെ മൈസൂര് രണ്ട് പ്രാവശ്യം പോയി. പിന്നെ വയനാട്ടില് പോയി പിന്നെ ആ മലമ്പുഴ പോയി അങ്ങനെയൊക്കെ സ്ഥൽത്തൊക്കെ പോയിക്കുണു ന്നല്ലാതെ എല്ലായിടത്തും മ്മളെ ഫാമിലിയില് ആഴ്ചല് പിന്നെ ചെല ആൾക്കാര്ക്കൊക്കെ ആയ്ച് മാ ത്തിൽ ഒരു സൺഡേ ഒക്കെ ലീവ് ഉണ്ടാവുലോ ആ സമയത്തൊക്കെ റ്റൂറോണാ ആൾക്കാരാ ഓല് എല്ലാരും കൂടി കൂട്ടാൻ അപ്പം നമ്മക്ക്ന്ന് പറഞ്ഞാൽ കാക്കല്ലാതെ ഞാൻ കുട്ടികളെയും കൊണ്ട് പോകാന് നമ്മക്ക് ക്കോര് സുഖം കിട്ടൂല ഒരു കൊ ആ ആ തന്നെ ഓല് പോരാൻ പറയ്ട്ടോന്നല്ല വരാനൊക്കെ പറയിട്ടോ നത്തൂന്റെ മോനുകുട്ട് കുട്ടിയേളും ഒരൊക്കെണ്ടാകും മുത്തച്ഛന്റെ മക്കള് അതേപോലെ മത്തച്ഛന് മൂത്തച്ചി അങ്ങനെഓ രൊക്കെ അപ്പൊ വരാനൊക്കെ പറിം പക്ഷെ ഞമ്മക്കൊരു സുഖം കിട്ടൂ ര മ്മൾക്ക് ഓലുണ്ടായ നമക്ക് എന്തിനും ഒരു ധൈര്യം അല്ലേ. അ ഹ്ഹ അപ്പൊ ഞങ്ങളങ്ങനെ പോവൂല. ഉം ഞങ്ങളൊ ത് ഞങ്ങൾ തന്ച്ച് പോയതാ ഞാൻ പറഞ്ഞത് ഫാമിലി ട്രിപ്പ് അല്ല. ഫാമിലി ആായിട്ട് പോയിട്ടില്ല
ഇവിടുന്ന് ഇവിടുത്തെ ഫാമിലി പോയിട്ടില്ല ട്ടോ ഞങ്ങള്. എന്റെ അവിടുന്ന് വെള്ളാമ്പുറത്ത് നിന്റെ അവിടുന്ന് വീട്ട്ന്ന് ഫാമിലി ടൂറൊക്കെ പോയിറ്റ് ഞങ്ങള് നല്ല അടിച്ചുപൊളിച്ച് പോയിക്ക്ണ് റ
അത് ശരി ഞങ്ങള് വിടുന്ന് ഫാമിലി ആയിറ്റൊ എല്ലാടത്തൊന്നും കൂടി വിടെ ഭർത്താവിന്റെ വീട്ടിന്നായാലും അങ്ങനെ കുടുംബത്തിന്നായലും ഒക്കെ നാട്ടിന്നും ഒക്കെ പോവു ങ്ങനെ അയൽവക്കത്തന്ന് വന്ന എല്ലാരും കൂടിം ഫ്രണ്ട്സ്ളോക്കപ്പാടെ കൂ അങ്ങനേം പോയി അപ്പൊ അങ്ങനെന്നും ഞങ്ങള് പോവൂല റിയ നമ്മക്ക് ഓരില്ലാതെ നമുക്ക് ഒടുക്ക് പോയാലും ഒരു സുഖം കിട്ടൂരാ അപ്പൊ പിന്നെ അങ്ങനെ പോകൂല ഇഷ്ടാണ് ട്രിപ്പ് പോവാനും കാര്യങ്ങളും അങ്ങനെ
ഇഷ്ട്ടാണ് ആന്ന് ഞമ്മക്ക് ഒരവസരം കിട്ടണത് ഇപ്പളല്ല അപ്പളല്ലലെ. പിന്നെ നമ്മക്ക് അങ്ങനത്തെ ഒരുമ്മള് പോകുമ്പളാണ് നമുക്ക് അടുക്കള ഫ്രീ അയിന് ആണുങ്ങള് അത് റഞ്ഞാല് വേറെ വൈ ബട്ട നമ്മള് പോയി കഴിഞ്ഞാല് നമ്മളെ റൂമില് സമയാവുമ്പോ ഓല് വെള്ളം കൊടന്ന് പിന്നെ സമയാ വുമ്പോ തിന്നാ വരാ സമയത്ത് മ്മള് പോയിരിന്നാ മതി ഞമ്മളിരിക്ക ഓല് പോയാണ്ട് ഓഡർടുക്ക കൊടന്നച്ചരാ അത് വേറെ രസ
ക്ക് ന്താറിയോ പാത്രം കഴികണ്ട
ആഹ് അതെന്നെ ഒന്നും ചെയ്യണ്ട മ്മക്ക് കൈയ്യകിരുന്നാ മതി
ഇനിക്ക് പാത്രം കഴകാനാണ് ലോക മടി.
ഹ്.. ഹ്.. ഹ് ഹ് ഇങ്ങക്കാകെ രണ്ടാളതല്ലേ ഉള്ളൂ അപ്പൊ ഇന്റെ കാര്യംഅലോയ്ചോക്കി.
ആഹ ഞാന് വീടൊക്കെ നല്ല വൃത്തിയാക്കും. എല്ലാം ചെയ്യും എല്ലാ പണിയെടുക്കും ഞ്ഞി എനിക്ക് നിറയ ചെടികളൊക്കെ ഉണ്ട് ചെടികളിലൊക്കെ തോണ്ടി വൈകുന്നേരാക്കും അതൊക്കെ എനക്കിഷ്ട്ടാണെ ആ ക്ലീനിങ്ങ്ക്കെ ഇഷ്ട്ടാ ക്ഷെ ഈ പാത്രം കൈകള് ഇന്റെ ശത്രുായി മാറിക്ക്ണ് എന്താണ് ഇൻക്കറീല ഷ്ട്ടം പോലെ പാത്രം കഴുകാണ്ടായീന്നു ആദ്യക്കെ ഞാന് പിന്നെ ഞങ്ങള് തമിഴ്നാട്ടിലാകുമ്പോളേയ് അവിടെ പണിക്കാർക്കും ചോറും കറിയൊക്കെ ഉണ്ടാക്കണ്ടിന്നു. കടീത്ത പണിക്കാർക്കൊക്കെ ചോറും കറിയൊക്കെ കൊടുക്കണം അപ്പൊ അവരൊക്ക തിന്ന ചോതുണ്ടാവൂല്ലെ ഉച്ചക്കത്തതുംരാ രാത്രീത്തും ഒക്കെ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവും ഉം അയ്ല് രാവിലെ രാത്രിത്തെ പാത്രങ്ങൾ മാത്രേ രാവി അവിടെ പാട്ടീന്നാ പറയാ അത് വന്നിട്ട് കെയ്കും. കടി ആ കടീക്ക് കൊണ്ടായ പാത്രങ്ങളും പിന്നെ മ്മളുണ്ടാക്കിയ ഫുഡ് ണ്ടാക്കിയതും ഒരു വീട്ടിലന്ന് തിന്നതും ഒക്കെപാടെ രാവിലെ അത് വന്ന് അപ്പത്ത ന്നെ ഉണ്ടാവും ഒരു ലോ
പിന്നെ ഓലതൊക്കെ തിന്ന് പോയിറ്റ് ഒക്കെ കഴുകി വെച്ച് അതാ രാവിലെ വന്ന് കൈ കഴുകുള്ളൂ പിന്നെ കൊറ ച്ച് തുണിയെള് ഉണ്ടാവും അന്നൊക്കെ വാഷിംഗ് മെഷീൻ ഇല്ല അപ്പൊ ഒന്ന് അലക്കി ത്തരും.
ആഹ് ആഹ്
അ അതിന്റെ വാക്കിള്ളത് പിന്നെ ഉച്ചക്കത്തെ ചോറും കറിന്റെ വാക്കി ള്ളത് അതൊക്കെ ഞ നമ്മളെല്ലേ മേയ്ക്ക്ണ്ട് അങ്ങനെ വെറത്തോയ്താ
ഏ അത് ഞാനോ, ഞാനുവിടെ ചെലെസൊക്കെ രാത്രി പാത്രം മോറാൻ കൊറേ ണ്ടാവുമ്പോ എങ്കി അവളെ ചെറോളൊക്കെ ഏൽപ്പിച്ചു പോലണ്ട്. ഏ് ഇൻക് പൈസരാ പത്തുർപ്യരാ അഞ്ചുർപ്യരാക്കെ പറഞ്ഞിട്ട് പിന്നെ പുതിയാപ്പളണ്ടായാ ണ്ട് ട്ടോ ഞാന് ക ചെലപ്പം കഴിവും അയിനും തന്നെ നല്ല മൂടാണെങ്കില് കെയ്കിക്കെ തരൂട്ടോ അല്ലെങ്കി പറി പി എത്രങ്ങ്നും പാത്രം എനിക്ക് വെജ് വെജ്ജ തന്നെ കഴുകിക്കൂടെയൊന്ന് എന്താപ്പിച്ച മാത്രം ഏല്ലാരും. പ്പി പണിട്ക്ക്ണോലല്ലേന്ന് പറയ് ഹി ഹി ഹി ഹി ഹി അപ്പ ചെൽപോ തീരെ മൂഡില്ലാസമയത്തേക്കാരം അതൊക്കെ പറയാറ എന്നാലും ഞാൻ പറയാ മോറിയില്ലാതെന്ന് നിവർത്തിയില്ലല്ലോ അടുത്ത പാത്രം അങ്ങനെ കെടക്കും പിന്നെ എന്തെന്നാ ശരില്ലേ.
എന്നാ ശരി ഞാൻ വിളിക്കാട്ടോ